ഓ
ആഹ് കേൾക്കില്ലേ ഹലോ
ആഹ് കേൾക്കണ്ടേ
ആഹ്
എന്തൊക്കെയ വിശേഷം
സുഖയിട്ട് പോണ്ട് ഫുഡ് ഫുഡൊെക്കെ കഴിച്ചോ
വേറെന്തൊക്കെണ്ട് പണിയൊക്കെ കഴിഞ്ഞ കഴിഞ്ഞിട്ടില്ലേ പണിയൊന്നും ഫോണ് കണ്ട ഫോണേറ്റിട്ട
ആയ് ശരി ഇവിടെ ആഹ് ഞാന അതെ എന്റെ ഇടൽ പണിയം കഴ ക കഴിച്ചിട്ടുണ്ട്
എഹ്
പറയുന്നതേ ഓഡിയോ കഴിഞ്ഞിട്ട് കൊറെേ കഴിഞ്ഞിട്ടാ കേൾക്കണ തോന്നല
ആഹ് അങ്ങനെ സംഭവം അങ്ങനെ പിന്നെ ഇണ്ടന്നണ്ടല്ലേ
അആഹ്
ഹലോ
ആഹ്
എന്താ ഫുഡ് ഉണ്ടാക്കിന്ന്
ഇന്ന് രാവിലെ മക്കൾക്ക് സ്കൂൾ കൊണ്ടകൻ വേണ്ടി നെയ്ച്ചോറും ഇറച്ച കറിയ ഉണ്ടാക്കി
ഓഹ്
പിന്നെ അവിടുന്ന് തറവാടിന്ന് കുറച്ച് പൊറാട്ടേയും കൊടുത്തയച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഫുഡ് കഴിച്ചോ കഴിച്ചിട്ടുണ്ടാവലോ അല്ലേ
ല്ല്യ കയ്ച്ച ഞാൻ രാ കഴിക്കാനും പ ഒരു പന്ത്രണ്ടണിക്ക് ഞാന് രാവിലെ ഉണ്ടാക്കിയ ദോഷ ഉണ്ടായിരുന്നു അത് തിന്നക്കൻ ഉം ഉം
ഞമ്മൾങ്ങനെ പണിന്റെ ഇടൽ ആഹ്
പനി ആയ കാരണം ഞാന് കുറച്ച് ബാക്ക് ഒക്കെെ ആരുന്നു തിന്നാനൊക്കെ ഇപ്പ പിന്നെ കൊറ മാറിയ കാരണേ വിശക്കുമ്പോൾ എടുത്ത് തിന്നേ ന്
ആഹ് പണിക്കാരുണ്ടന്ന് പറഞ്ഞിരുന്നല്ലോ പണി
ആഹ് ഇല്ല ഇല്ലന്ന് ഇന്ന് വന്നീല ഇന്നലെ ഞങ്ങള് പിന്നെ മഴ ആയ കാരണം ലീവ് ആക്കി അപ്പൊ ഇന്നാണെന്നുണ്ടെങ്കില് അവര് ആഹ് പുറത്ത് പണിയല്ലേ തേപ്പല്ലേ അപ്പൊ അതൊക്കെ മഴ പെയ്തൊക്കെ കലങ്ങി പോവല്ലോ ഇന്നലെ കുറച്ച്
ആഹ് അത് ശരിയ
നേരാ പണിക്കാര് വരുന്ന നേരെത്ത് മഴ പെയ്തു
ഉം ആഹ് ഇന്നലെ കൊറ രാവിലെ രാവിലെ മഴ ഉണ്ടായിരുന്നു
കൊറച്ചു നേരം ഉം കൊറച്ചു നേരം മഴപെയ്തിട്ട് പിന്നെ അങ്ങട്ട് വെയിൽ ഉറച്ച് അപ്പൊ പിന്നെ അവര് അവര് എന്ത് ചെയ്തു വേറെ അവിടെ പണി ഉണ്ടായിരുന്നു അപ്പൊ അങ്ങോട്ട് പോയിക്കണ് ഇതാണ് ഒരു ദിവസം വന്ന ഉം ഒരു ദിവസമാണ് അതാ ലീവ് ആക്കിയാ അപ്പൊ അവര് വേറെപ്പണിക്ക് പോയി അത് മഴ കൊള്ളാത്തോടുത്ത് ആണല്ലേ അപ്പ അതൊക്ക് പോയി
ആഹ് ഇനിപ്പോ ഓര് നാളെ
ഉണ്ടാവുള്ളൂ
ആഹ് ഇനിപ്പ അവര് വരോ കാര്ണം ചെല ആൾ അങ്ങനെ. ചെല സമയത്ത് അവിടെ കുറച്ചൊക്കെ ആക്കിയിട്ട് സിമെന്റ് ഇങ്ങനെ കൂട്ടിയത് കൈ അങ്ങനെ ഉണ്ടാവൊല്ലോ
ഉം ഇവിടെന്ന് ആറ് ചാക്ക് സിമെന്റ് കൊട്ന്ന്ട്ട്ട്ട്ണ്ടേ അത് കട്ടാവും അതാണ് പേടി.
ആഹ് അതെ ആഹ് തണുപ്പ് ആഹ് തണുപ്പു അല്ലേ.
ഉം ഉം ഇത് അയ്ന്റെ മുന്ന് ഒരു തേപ്പാരെ വിളിച്ചിരുന്നു. ആ തേപ്പേര് പിന്നെ വരാന്ന് പറഞ്ഞു സിമൻ്റും എം സാൻ്റും ഒക്കെ എറക്കി പോളി നെറ്ഞ് അന്ന് കൊടുന്നിട്ട് പിന്നെ അവര് വിളിച്ചാ ഫോൺ എടുക്കൂല. ഇപ്പൊ വിളിക്കട്ട റ് നിങ്ങള് ഞാൻ വിളിച്ചോട്ട് കിടന്ന് ഉറങ്ങണ്ട എന്ന് ഒരു ഫോണ് കേടാക്ക് പിന്നെ ഒരു യാതൊരുഡ്രസുല്ല അങ്ങനെ പിന്നെ അടെ സീറ്റെത്തീന് ഞങ്ങള് അപ്പ അയ് അയ്ൻ്റെ അയ്റ്റ സീറ്റ് ഇട്ടവര് വന്നപ്പോ മുറ്റം. കോൺക്രീറ്റന് മേലെ റോഡ് ഇങ്ങട്ട്. കീപ്പട്ട് കൊറ്ച്ച് എറക്കി അപ്പൊ അവിടെ വെള്ളം പോവാനും വേണ്ടീട്ടു കമ്പിടൊല്ലൊ സാല ങ്ങാണ്ട് അപ്പ അയിന് വാങ്ങിന്ന് അച്ഛമാര്. അപ്പ അവരോട് ചോയ്ക്കി ഇങ്ങളായി വിള പറ്ഞ്. എന്റെ അച്ഛൻ തേക്കാൻ പോവുന്നറ്
ഹ് ഹ്
ത ഇത്ര പുട്ച്ചേണ്
ആഹ് അത് ശരി
ആഹ് അങ്ങനെ വാൺ
ഇനി പണിക്കാര പണിയണ്ട് കഴിഞ്ഞ് കിട്ടണല്ലെ അല്ലെങ്കിൽ സമാധാനം ഇണ്ടാവുല.
അതോട് കൂടി അത് കയും അത്. പക്ഷെ പറ്ഞ്ഞിട്ട് എന്താ ഒരു കാര്യവുല്ലെ
അതെ ഒരു പണി ഇങ്ങനെ ഇടുക്കുമ്പ അത് പെട്ടെന്ന് അടുത്ത് തീർന്നില്ലെങ്കി ഭയങ്കര ബുദ്ധിമുട്ടാ ആഹ് ഉം ഇപസ് സ്കൂളൊക്കെ പിന്നെ മക്കളൊക്കെ സ്കൂൾക്ക് പോണോണ്ട് പിന്നെ നമ്മളും ഫ്രീയാണ് ആഹ്.
ഉം ഇന്നിപ്പോ ചെറുതിന് പനിയായ കാര്ണം പോയിട്ടില്ല മോള് സൈക്കിളിന്ന് വീണിട്ട് കയ്യ്മ്മെ തുന്നല് ഇണ്ടായിര്ന്നു. അപ്പ അത് ഇക്കാൻ വേണ്ടിയിട്ട് ഇന്ന് രാവിലെ അവൾട്ട് പോയപ്പോ അവ ഡോക്ടറെ കാണാൻ വേണ്ടി പോയിനി അപ്പ ഇന്ന് സ്കൂൾ പോയിട്ടില്ലേ അവന്
ശരി
നേവെൾത്തപ്പ തന്നെ ഇക്ക് പനിയാണ് ഇക്ക് വെജാന്ന് പറഞ്ഞ്ണ്ട്.
പോ ആ ശെരി മടി ഇണ്ടൊപോവാന്. ഹലൊ പോയൊ ഹലോ
ഉം അങ്ങനെ മടിയൊന്നു ഇല്ല
ഭയങ്കെര ഇഷ്യു ഇണ്ട്ന്ന്
ഇല്ല ഇവര്ത്തന്ന ഉണ്ട് കേൾക്ക്ണില്യ
ഞാൻ പറയിണതേ കൊറേ കഴിഞ്ഞിട്ടാണ് റിപ്ലൈ വരുന്നത്
ചെലേ നേരത്തെ മയ്ഞ് തീരെ കിട്ടു ഇന്നലെ ഞാൻ ഹലോ ഹലോ
ആ കേൾക്കണ്ട് പറയണേ കേക്കില്ലേ
ഏഹ് പിന്നെ എന്തെ കൊട്ത് ഭക്ഷണം കഴിക്കോ ഹലോ
കഴിച്ചില്ല ഹസ്ബൻഡ് കഴിച്ചിട്ടുണ്ട് ആ കേൾക്കണ്ട് എനിക്ക് കേൾക്കണ്ട് പക്ഷെ ടൈംമ് കുറേ എടുത്തിട്ട കേൾക്കണെ ഞാൻ പറയുന്നേൻ്റെ റിപ്ലൈ കുറേ കഴിഞ്ഞിറ്റാ എനിക്ക് കിട്ടണേ
ഉം കൊറച്ച് നീളം പോണണ്ട്ല്ലേ
ആഹ് അഹ് അതാണ് പ്രശ്നം
ഉം
അത ഒരു ഫ്ലോഗ് കിട്ടാനില്ല സംസാ ഞാനിങ്ങനെ സംസാരിച്ചാല് നിങ്ങവിടെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഒരിതാവല്ലോ അതാ ഞാനിങ്ങനെ ആ ആവശ്യത്തിന് മാത്രം സംസാരിക്കണേ
പിന്നെ എന്ക്കെ
ആ വേറെന്താ അങ്ങനെ പോവണ്ട് പിന്നെ മഴൊക്കെ ആയോണ്ട് എന്താ പറയുക ഒരു സുഖില്ല അലക്കാനയിട്ടൊന്നും ഓ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടേ ഓണങ്ങന് ഇല്ല്യ ഇങ്ങക്ക് ഇണ്ട അങ്ങനത്തെ
ആഹ് മിഷീൻ ഇല്ലേ മിഷീൻ ഇല്ലേ
മിഷീനിൽ ഉണക്കി ആ മിഷീനിൽ ഉണക്കിയിട്ട് തന്നെയാണ് ചെയ്യണത് പക്ഷെ അത് തലേന്നത്ത് ചിക്കിയിട്ടുണ്ടായിരുന്നില്ല ഉണക്കാനിട്ടില്ല
ഉം അപ്പൊ അത അവിടെ ഇണ്ടാവൂലേ ഞാനിപ്രവശ്യം സീറ്റ് ഇട്ട് ഇറക്കിട്ടുണ്ട് ബാക്കക്ക് അപ്പൊ അവിടെ കൊറെേ അയലിനുള്ള ഊക്കുകള് ഇഡീപ്പിച്ചിട്ടുണ്ട് നാലജെണ്ണം ഇഡീപ്പിട്ടുണ്ട് അവര കൊണ്ട് അപ്പൊ പിന്നെ ഞാൻ മൂന്നാല് അയല അയല അവിടെ കെട്ടിട്ടുണ്ട്
ആഹ് ആഹ് ഇത്
ടൊ
ഇത് ആ സ കോണി സ്റ്റെയർ കെറിയിട്ടാണ് അയൽ കെട്ടി വെച്ചത് അപ്പം എനിക്ക് കേറാനും വയ്യ അപ്പം പിന്നെ
ഉം
ആള് ആള് ഇടണം അപ്പൊ ഓരോട് പറയും പോലെ ആവിടെന്നോട്ട് ഇപ്പടാ ഇപ്പടാറ പിന്നാ ദിവസട് കഴിയും അങ്ങനെ
അപ്പൊ ഉണക്കാൻ പറ്റിട്ടുണ്ടാവില അല്ലേ യൂണിഫോമ ഒക്കെ ഒണ്ടാ കുട്ടികളെ
ഇല്ല യൂണിഫോമ് അ അടിച്ച് അടിച്ചിട്ടില്ല
അദേ
അത് എന്താ ആവണുള്ളൂ അടിച്ചിട്ട് മോളത് ഞാൻതാന്നെ ഒരു പോലെ അടിക്കാന്ന് വിചാരിച്ചു ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ പിന്നെ ഇങ്ങനെ ഒരു മൂഡില്ല
ആയ് ശെരി
മോന്റത് പിന്നെ കൊടു ആ കൊറേ കൊറച്ചൊക്കെ അറിയാ എൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ അടിക്കും
അടിക്കാൻ അറിയാന്നോക്കെയാ
പറയണൊന്നും കേക്കില്ല എന്റത് ഞാൻ അടിക്കും
എന്താണ് ചുരിദാർ ആണ്
എങ്ങനെ
ഉം ചുരിദാറാണ്